ഹലോ കേൾക്കുന്നില്ലേ.
ആ കേൾക്കുന്നുണ്ട് നിങ്ങള് ഇങ്ങട്ട് വുളിച്ചിക്ക.
ആഹ് ശക്ക്. ആഹ് ഇവിടെക്കെയണ്ട് വിശേഷങ്ങളൊക്കെ.
കൊഴപ്പൊന്നുല്ല്യ സുഖാണ്.
എങ്ങനെ മഴക്കെ ഇണ്ടോ അവിടെ.
ആഹ് മഴൊക്കണ്ട്. ഹ് ഹ്
ആ ഇന്ന് മഴ പെയ്തോ അവടെ.
ആഹ് മഴണ്ട് മഴണ്ട്.
ആ ഞങ്ങൾക്കിവിടെ നല്ല വെയിലായിയിരുന്നു അ ഇത ഇപ്പഴ ഒരു മഴ പെയ്തത് ഇവിടെ. ഇന്നലെ ഇങ്ങോട്ടൊക്ക നല്ല വെയിലായിരുന്നു. എന്ത വ സൗ എന്താ എന്തോ എന്താ ഒച്ച എന്താ പനി എങ്ങനാണോ നിനക്ക്.
ഇല്ല ഇല്ല ഇല്ല പനിയൊന്നുല്ല.
കിടക്കാണോ അപ്പ.
കുട്ടികൾക്ക് ആ കെടക്കാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര പ അതൊക്കെ ഇപ്പ മാറി ഭേദായി കൗണ്ട് കൊറച്ചിലും പ്രശ്നൊക്കെ ആയിരുന്നു.
ഓ ഇപ്പോഴത്തെ പനി വന്നാൽ അതാണ് ഒന്നിങ്കി കൗണ്ട് കൂടും അല്ലെങ്കി കൗണ്ട് കുറയും ആഹ് പനി വന്ന ആകെ പ്രശ്നാവും പിന്നെ എല്ലാർക്കും വരും അതാണ് ഒന്നാത്തെ പ്രശ്നം ഇപ്പത്തെ പനിയടത്. ഒരാൾക്ക് വന്നാ വീട്ടിലെ എല്ലാർക്കുംവരും ഇപ്പ എങ്ങനെണ്ട് കുഞ്ഞുങ്ങളക്കൊക്കെ സുഖായോ.
ആഹ് സുഖാണ് സുഖാണ്.
നിനക്കോ അപ്പോഴേ മാറിയോ പനിയൊക്കെ മാറിയോ?
ആഹ മാറി മാറി
ആഹ് കൗണ്ടൊക്കെ ലെവല ആയിരിക്ക നോക്കിയിരുന്നോ പിന്നെ
ലെവലായി പിന്നെ പോയിട്ടൊന്നുല്ല ആ വീട്ടിൽ പോയിനോ യ്യ്
വീട്ടെ പോയില്ല പോ ഇങ്ങനെ പോകണം അവധി ഇങ്ങനെ ആ കുമ്പോഴത്തേക്കേ പോകാൻ പറ്റുള്ളൂ.
ആഹ ഗ്രൂപ്പിലൊന്നും കേറലില്ലേ പ്പോ
ഓപിന്നെ ഒന്ന് കാണലില്ല സമയം വല്ലതുണ്ടോ പ്പോ അതാണ് ഇപ്പോ നിന്നെ വിളിക്കാന്ന് വിചാരിച്ചത് ഇപ്പോ നിങ്ങൾ ഗ്രൂപ്പിലോട്ട് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞൻ ചിലപ്പോ ഒരു ഇതും കാണൂല ഞൻ എന്താണ് വെറുതി ഇരിക്കുന്ന സമയത്ത ഒന്ന് മെസേ്ട്ട് കഴിഞ്ഞാല് അ പാരം അതിനകത്താണൂല്ല പിന്നെ കുറെ കഴുമ്പോ നമുക്ക് സമല്ലാതിരിക്കുന്ന സമയത്ത ഓരോരുത്തരും വരുന്നത് അപ്പൊ എല്ലാർക്കും ഒരു കുറ്റേക്ക് വിളിക്കാനും ഒന്നും ചോദിക്കാനും സമയമല്ലാത്തത കൊണ്ടാണല്ല ഗ്രൂപ്പിൽ ചോദിക്കുന്നത് അപ്പോഴും നമ്മക്ക് അതിനക നമ്മള് നല്ല കൂട്ടുകാരുംഉണ്ടാവും എന്നാ നമ്മളൊന്ന് മിണ്ടുന്ന പേരും ഉണ്ടാവും അപ്പൊ എല്ലാർത്തും കൂടെ നമ്മുടെ വിശേഷങ്ങൾ എന്തിനാ വിചാരിച്ച് പിന്നെ ഭാഗത്തോട്ട് നോക്കലില്ല. അപ്പൊക്ക് വല്ല ഗൂപ്പുകളല്ലോ അപ്പൊ വിചാരിച്ച ഇങ്ങനെ അപ്പൊ നമുക്ക് നല്ലോണം സംസാരിക്കാലോ മറ്റ മുള്ളാരാരും നമ്മളെ ത്തും അറിയത്തൂല്ല ആന്നിട്ട് രാത്രി ഇനിയിപ്പം ചോറ തന്നെയാണോ കഴിക്കുന്നേ ചപ്പാത്തി ഒന്നും
ആ രാ രാത്രി ചോറ് തന്നെയാണ്. കുട്ടികളതാ ഭക്ഷണം കഴിക്കുണു ഓരോരുത്തരും കഴിച്ച് കെടന്ന് ചെർ അത് കഴിച്ച് കിടന്ന് മറ്റവരാതാട ഓരോരുത്തര് കഴിക്കണ് ഓരോരുത്തര് പഠി ണ് പത്താം ക്ലാസ്സില് പരീക്ഷല്ലേ
ആ നീ എവിടെ കിടക്കന്ന് അല്ലെ
അപ്പം ഞാനിതാ ചെറുദിനെ ഉറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കിടുന്നതാണേ
ഇപ്പഴേ ഉറങ്ങുള്ളൂ ല്ല ഇപ്പഴേ ഒറങ്ങുവോ
ഏഹ് ചെറുത്
മോനിപ്പഴേ ഒറങ്ങോ
ആഹ് അള്ളാ അത് നേരത്തെ ഒറങ്ങും.
അപ്പൊ നേരത്തെ എണീക്കും ചെയ്യല്ലേ നിനക്ക്
ആഹ് ആയി അതൊന്നും ല്യമ മദ്രസീക്ക് പോവാൻ വിളിച്ച് വിളിച്ചിട്ട് ഏഴ് മ ഏഴരക്ക് മദ്രസീ പോണങ്കി ആറരക്ക് തന്നെ വിളി തൊട്ങ്ങണം.
ആഹ് ഏഴരക്ക്പോയ മതിയോ മദ്രസയില്
ആ ഏഴരക്ക് ഒന്നാം ക്ലാസ് അല്ലേ നേ നേരെ വയ്കീട്ട് പോയാൽ മതി.
അപ്പൊ ഏഴര തൊട്ടക്ക് എത്ര മണി വരെ എടുക്കും മദ്രസ
മദ്രാസ ഏഴര തൊട്ടിട്ട് എട്ടെ മുക്കാല് വരെണ്ടാവും.
അപ്പോ സ്കൂളിൽ എപ്പഴാ പോണം പിന്നെ
സ്കൂളില് ഒമ്പത് മണിക്ക് ഒമ്പേകാലിന് അറങ്ങണം.
അപ്പൊ സമയം കിട്ടുവോ ഞങ്ങള് ഇവിടെ
ആഹ് പത്ത് വന്നിട്ട് ഇതേപോലെ വേഗം ഭക്ഷണം കൊടുക്കും ഞമ്മള് ഇവിടെ റെഡി ആയി നക്കാവും ഓൽക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാ കൊടുത്ത് വേഗം വണ്ടി വരും
കുട്ടികളെ വൈകുന്നേം ആക്കിക്കൂടെ എവിടക്കങ്ങനെ ആക്കിക്കുവാ എന്ന് വച്ചാല് മൂന്നാം ക്ലാസ് കുട്ടികൾക്ക് രാവിലെ അതായത് ആറ് നാപ്പത് മുതല് ഏഴ് അമ്പത് വരെ ഏഴേ മുക്കാല് വരെ ഏഹ് പിന്നെ ന്ന് വെച്ചാ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാംക്ലാസ്ണ്ട് ഒന്നാം ക്ലാസും രണ്ടാം ക്ലാസും വൈകുന്നേരമാണ്. അവക്ക് പിന്നെ സ്കൂള് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ കുട്ടികൾക്കപ്പ രാവിലെ ഉറക്കവും കിട്ടും അപ്പൊത്ത്ങ്ങൾക്കെ ചെയ്യാലോ? ആ രീതിയിലാണ് ഇവിടെ ആക്കിക്കുന്നത് അവിടെ അങ്ങനെ നിങ്ങക്ക് പറഞ്ഞൂടെ
ആഹ് ഇവിടെ അങ്ങനെ പറ്റൂലേ അങ്ങനെ എടുക്കണില്ല ഇവിടെ കൊറച്ച് കുട്ടികളള്ളു അത് കാരണം കൊണ്ടാണ്
ആഹ് അപ്പൊ പിന്നെ കുട്ടികൾ പിന്നെ പോയിട്ട് വന്നിട്ട് എന്ത് ഒന്നാത് ആഹാരം കഴിക്കാൻ കുട്ടികൾക്ക് വലിയ പ്രയാസം ആണ് അപ്പൊ അതിനിടയിലും നീ എങ്ങനാരിക്കും വിടുന്നത് മോനെ
ഉം അത് തന്നെയാണ് ബുദ്ധിമുട്ടാണ് കൊറച്ചരു ടൈം ഒരു മൂന്നാല് വയസ് കൊർച്ചെടൊക്കെ ഉണ്ടാവോ ബുദ്ധിമുട്ട്
ആഹ് പിന്നെ ആൺകുട്ടിയായോടെ പിന്നെ കൊറച്ച് കഴിയുമ്പോ അവന്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമേ വരത്തില്ല അവര് തന്നെ സ്വയം ഡ്രസ്സ്‌ എടുത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ട അവരെ അവക്കാൻ വേണ്ട പെൺകുട്ടിയാമ്പോ മുടികെട്ട ക എഴുതി കൊടുക്ക എന്തല്ല ണം ഷർട്ട് പിന്നെ പെറ്റിക്കോട്ട് പിന്നെ ടൈ ബെൽറ്റ് പിന്നെ മുടി രണ്ട് സൈഡ് ണം പോക്കണം എന്താ ജോലിയാന്നറിയാവാ ആഹ് ആ മോനെ മോനെ ഞാൻ ന്നാനെ ദർസിലാക്കിയായിരുന്നു ഈ പ്രശ്നം അപ്പൊ അവര് ഹോസ്റ്റലിലാക്കി അവൻ ഹോസ്റ്റലിലാ ഇന്ന് ഇന്നിപ്പം ലീവിന് വന്നിട്ടുണ്ട് മോള് താ മൊബൈലും കണ്ടോണ്ടി രിക്കുന്നത് പടഞ്ഞൂർ പടുപ്പൊക്കെ കഴിഞ്ഞ് പറഞ്ഞോണ്ടിരിക്കയാ ഇക്കാക്ക വന്നതിന്റെ സന്തോഷത്തില് ഇങ്ങനെ ഇരിക്കുകയാണ് എത്തി കഴിയുമ്പം തുടങ്ങ ലഹള അങ്ങോട്ടും ഇങ്ങോട്ടും അടി
വല്യ കുട്ടിക്ക്
മോളാ മോള് നാലാം ക്ലാസ്സിലയി കുട്ടിങ്ങനെ ദിവസം ചെല്ലും തോറും കുട്ടികള് ഇങ്ങനെ വളർന്നോണ്ടിരിക്കുവല്ലേ
ആഹ് അപ്പൊ ദൂരത്ത്ക്ക് കെട്ടിച്ച് കാനപ്പ അന്റെ സൗണ്ടും എന്റെ അന്റെ സംസാര ക്കെപ്പ അവുട്ത്തെ സംസാരയില്ലെ?
എല്ലാ എല്ലാരും പറയല്ണ്ട് എന്റെ സംസാരം നല്ല മാറിയിട്ട്ണ്ട് എന്താ ചെയ്യ തെക്ക വന്നാ തെക്കം ക്കാരെ പോലെ നിക്കണന്നാണല്ലോ ത് തെക്കൻ ആൾക്കാരെ പോലെ ആയിട്ടുണ്ട് അതെല്ലാരും പറയല്ണ്ട് അതെന്ന് വച്ചേലെ നമ്മളൊക്കെ ഇവരുടെക്കെ എന്റെ ഭാർത്താവിന്റെ സ്വഭാവം നിനക്കറിയല്ലെ ഇങ്ങനെ അ തുടങ്ങിയ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അവരും എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ സമായിട്ട് അവരുടെ സംസാരം നമ്മളിലോട്ട് വരും
ഞമ്മളിപ്പോ മലബാറിയാളെ സൗണ്ട് മലബാറന്നെ
അത് സത്യം പറഞ്ഞാലേ എനിക്ക് എനിക്ക് തോന്നിട്ടണ്ട് നോക്കിട്ടുണ്ടെന്ന് ഏ ഇവിടെ നമ്മ ഇവിടെന്നൊക്കെ കൊറേ പേര് ഇവിടെ വന്ന് ഒണ്ട് ട്ടോ പക്ഷെ അവിടെ ആഹ് ഒരു രീതിയും ശൈലിയ ഒന്നും ഇതുവരെയ മാറിയിട്ടില്ല
ഉം ഉം ശരിയണ്
അറിയ അപ്പൊ ചോദിക്ക നിന്റെ നാട് എവിടെയാണ് ഇജ്ജ് ഇവിടെളല്ലേ ല്ലേ എന്ന് ചോയി ക്കും ഇവൾടെ സംസാരം കേട്ട ഉള്ളതലല്ലേ? അതിപ്പോ നമ്മുടെ രീതികളോ നമ്മുടെ ഒരു നമ്മുടൊരു വസ്ത്രധാരണം തന്നെ തന്നെ മനസ്സിലാവും ഇത് ഇവിടെ ഉള്ളതല്ലല്ലേ ഇജിനെവിടെന്നാ കൊണ്ടോന്നേ എന്നാ ചോയിക്കുന്നേ.
ഉ
രീതിയാണ് നമുക്ക് ഓരോ ജില്ലയിലെ ആൾക്കാരെ കാണുമ്പഴെ
ഇന്റെ എളമ ഇതേപോലെ ഇന്റെ എളമ ഇതേപോലെ തൃശ്ശൂർക്ക് കെട്ടിച്ചിട്ട് ഇപ്പൊ ആഹ് ഭാഷന്നെ
ആഹ് അത് അടിപൊളിയാണ് അടിപൊളി ഭാഷയല്ലേ അത് തൃശ്ശൂ ഭാഷന്ന് എന്തൂട്ടാ എന്ത്ട്ട ജ്ജ് പറട്ട് അങ്ങനും ചോദിക്കള്ള എട്ടല്ല
ആ ഭാഷേന്ന് വെച്ചിട്ട് ആഒരു ഭാഷ രസം തോന്ന്ന്ന്
ആ എന്തുട്ടാ ഇക്ക്ടാവ് എന്തുട്ടായി പറയണെ അങ്ങനൊക്കേയിരിക്കും ചോയിക്ക്ണെ എല്ലാ താഴത്തങ്ങുന്നൊരുന്നൊരു വാക്ക ചേർത്തോളും. എങ്ങനെ കറിവെച്ച് മീനൊക്കെ കിട്ടിയായിരുന്നോ?
ആ മീന് വത്തളാണ്. ഇങ്ങക്കെന്താ കിട്ടിയെ?
ആഹ് ഞങ്ങക്കെന്താ ചൂര ഇണ്ടല്ലോ ചൂരാ.
ആഹ് ആഹ്.
പൂരാന്ന് പറയി നമ്മളെ കഷ്ണ മീനേ കഷ്ണം ആയിട്ടൊക്കെ മുറിച്ചിടുന്ന മീന്. ആ മീനാണ് ആ മീനെന്തെയ്ത് ഇവിടെയൊക്കെ കൂടുതലും നമ്മള് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കണ് ഈ ഭാത്തോട്ടൊക്കെ. തേങ്ങന്നച്ചാല് അപ്പ ഈഷ്ണ സെസ് മീനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് മ്മൾ തേങ്ങ വറുത്തിട്ട് കറിവെക്കും. തേങ്ങ വെച്ചാ മുളക് കറി ഇവിടെ അങ്ങനെ ആരും വെക്കലില്ല ഒക്കെ വെക്കണതും തേങ്ങ വെച്ചിട്ടുള്ള ഫുള്ള് എല്ലാത്തിലും തേങ്ങയാ. അപ്പൊ തേങ്ങ വറതിട്ട് എന്താണ് മല്ലിമുളകൊ ഇട്ടിട്ട് നല്ല നല്ലതാ പക്ഷെ നല്ല ടേസ്റ്റാട്ടോ കട്കൊക്കെ ചാലിച്ച്ട്ട് ഒഴിക്കുമ്പോ നല്ല രുചിയാണ്.
മ് അതെല്ല ഇങ്ങോട്ടൊക്കൊന്നും ഇഞ്ഞ് വര്ണില്ലേ?
ത ഇഞ്ഞിപ്പോ ഓണത്തിനവധയില്ലേ? അതാണ് എല്ലാ രേം പ്രതീക്ഷയോടെ ഇരിക്കണതെന്തുവാണ് ഓരോ നാടുകളിലും കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കാണാൻ പോകാൻ പറ്റ്ണത്. ഈ ഓണ അവധീയാണ് ഓണം, ക്രിസ്മസ്, വല്ല്യ വെക്കേഷൻ. ഈ മൂന്ന് സമയത്തല്ലാണ്ട് അമ്മക്ക് എങ്ങടും പോവാൻ പറ്റോ? ഒരു ദിവസത്തെ ഒരു ദിവസത്തെ യാത്രയല്ലേ?
മ്ഹ് മ്ഹ് മ്ഹ്
അത ഒരു ദിവസത്തെ യാത്ര ആഹ് പിറ്റേ ദിവസം അതിൻ്റെ ക്ഷീണം അപ്പൊ രണ്ടു ദിവസം. പിന്നെ രണ്ട് മൂന്ന് ദിവസവ്‌ടെ കഴിയുമ്പോ പിന്നെ യ്യോ ഇത്ര ദിവസായി വരുന്നില്ലേ? വരുന്നില്ലേ അപ്പൊയ് തിരി പോ തിരിച്ചു പോണ പി ഇവിടെ വന്നാ പിന്നെ ഇവിടെ ഉണ്ടോ ഒരു ദിവസ്ത്തെ റസ്റ്റെടുക്കാൻ പറ്റോ? അല്ല ഇങ്ങളെ ഇതുവഴി ആ അങ്ങനെയാണ്. വെക്കേഷനുകളും അവധി കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോണ് വർഷങ്ങളെത്ര കഴിഞ്ഞുല്ലേ? ക്കൊണ്ടിരിക്കാണ് പിന്നെന്തെപ്പോ മോ മൂത്താളൊക്കെന്തിയേ ആ സൗണ്ടൊന്നും കേന്നില്ലല്ലോ അവരൊക്കെ?
എല്ലാരുവ്ട്ണ്ട് എ ഹാള്ൾണ്ട് ഞാ റൂമി കേറിക്ക്ണ് ചെറു ഇതിനൊർക്കാ വേണ്ടീട്ടേ. ചെറുതാണോ ച്ചപ്പാട്ണ്ടാക്ക്ണ ആള് കെട്ന്നൊറങ്ങും
ഇപ്പൊഴെ ഉറങ്ങുന്നത് നല്ല കാര്യാണ് ട്ടോ എന്റെ മക്കൾ ഒറങ്ങണെങ്കിൽ പയിനൊന്ന് പന്ത്രണ്ട് മണിയാവണം പടച്ചോനെ ആണെടീ ഉറങ്ങില്ല ഇവരിങ്ങനേ ഇരിക്കും ഉറങ്ങത്തേ ഇല്ല.
എല്ലാ അപ്പൊ ഓലപ്പെ?
ഉപ്പ ഇപ്പൊ വന്നു അത് ഞാ നിന്നോട് പറയാൻ മറന്നല്ലേ ഇപ്പൊ വന്നിട്ട് പ്പൊന്നരാ മാസായി ഇനിയിപ്പോ പോണം ഈ മാസം ഇരുപത്തിനാലാന്തി പോവാണ്.
ഏഹ് അവിടെ എന്ത് ജോലിയാണ്
അവിടെ അവിടെ ഒരു കമ്പനിയിലാണ്
ആഹ് ആഹ്
ആഹ് കമ്പനി ജോലിയാണ്, അപ്പഴെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ഞാ പിന്നെ ഗ്രൂപ്പില് കേറാത്തോണ്ടാണ് പിന്നെ ക്ക വന്ന് അ്ന്ന് പ്പ ഇങ്ങോട്ട് വരുന്നില്ലെ ഇങ്ങോട്ട് വരുന്നില്ലന്നൊക്ക ഓരോര്ത്തര് ചോയിക്കും. എവിടെ പോവാനും സമയല്ല വന്നാ പിന്നെക്കാക്ക് ഹോസ്പിറ്റലിന്ന് ഇറങ്ങി സമയില്ല ഓരോന്നിന് നാട്ടി വരമ്പകി തന്നെ ഉമ്മയ്ക്കെല്ലാ കാല് വേദന മുട്ടുവേദന അങ്ങനെ ഇങ്ങനൊക്കെ പറയും കാല് വേദന മുട്ട് വേദന ഉണ്ട് പിന്നെ ഉപ്പൂറ്റിക്ക് വേദന ഇപ്പൊ തൊടങ്ങീട്ട് ണ്ട് അപ്പൊ അത് രണ്ട് സ്ഥലത്ത് പിന്നെ ഭയങ്കര വായുവിന്റെ പ്രശ്ന അപ്പൊ ഒന്ന് പോയി കാർഡിയോളജിയൊക്കൊന്ന് കാണിച്ച്. ആഹ് പ്രശ്നല്ല ശ്വാസംമുട്ടൽ അല്ല ഈഏ ഒരു ഒരു ഭക്ഷണോന്നും കഴിക്കാൻ പറ്റുന്നില്ല ഗ്യാസ് ആഹ് അങ്ങനെ പിന്നെ ഇപ്പം ഇന്നലെ പോയി അതിന്റെ പിന്നെപ്പോ ഇന്നലെ പോയി അതിന്റെ വായു ഡോക്ടറിനെ കണ്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഗായിട്ടൊക്കെ ഇരിക്കുന്നു ഇത് ഇതുവരെ ഉള്ള ഗുളികളെല്ലാം പക്ഷേ ഒരു ഡോക്ടർമാരും ഒരു കുഴപ്പവും പറയുന്നില്ല
ആഹ്
ഇനി യാത്രയ്ക്കൊന്നും പോ പിന്നെ ഒരുസം യാത്രക്കൊന്നും പോവാൻ പറ്റിയില്ല
ഉം
ആ പിന്നെ വേറെന്ത അവിടെ ആ ആ ആ നീ മോനെ ഉറക്ക്ട്ടാ നീ മോനെ ഉറക്ക് ശരി
ആ എന്നിട്ട് ഞാൻ വിളിക്കാം